ആ
കേക്കാണ്ട്
സുഖണേ അവിടെ
ബ്രസ കാണന്ന് കൊഴപ്പൊന്നും ല്ലാ എന്ത്തു ചെയ്യുന്നു
ഞാനെതാപ്പ മക്കളെ പഠിപ്പിക്കയാണ് ചെറിയ ആളെ ഉറക്കാ നക്കയാണ് മറ്റോള അവിടെ വായിപ്പിക്കാൻഇരിത്തിക്ണ്
ഭക്ഷണക്കെ കൊടുത്തില്ലേ?
ആ അവർക്ക് മൂന്നാക്കുംഭക്ഷണം കൊടുത്തു. ഇന്ന് ചോറുണ്ട് ചെമ്മീൻകറി വെച്ചീണ് പൊരിച്ചീണ് കോഴിമുട്ട പൊരിച്ച് ചെറിയ ആൾക്ക് പിന്നെ കോഴിമുട്ടനോടാ ഇഷ്ടേ.
ആ മീൻകൂട്ടില്ലേ?
മീന് ചെമ്മീനോടൊന്നും വല്യതാല്പര്യം ഇല്ല. പിന്നെ പൊരിച്ചേനോട് പൊതുവേ ഇല്ല. ഉം. അപ്പൊ പിന്നെ ഓനുക്ക് കോയിമു ട്ട പൊരിച്ചപ്പം മറ്റോർക്കും വേണംമെന്ന് പറിഞ്ഞപ്പോ എല്ലാർകൂടി അങ്ങ് വാരി കൊടുത്തപ്പേ അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തര് ചോറ് തിന്നാതെ ഉറങ്ങും. ആ ആ അതാണ്ട് കഴി ഞാണ്ട് കഴിഞ് മൂത്താള് തീരെയും തീയ തിന്നാ ഭയങ്കര ഇതാണിത്. ഞാൻ തിന്നോളാ തിന്നോളാ പറയും പിന്നെ എനിക്കിപ്പോ വേണ്ട പറഞ്ഞ് കിടന്ന് ഉറങ്ങി. അപ്പോ പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ എല്ലാവാരും കച്ചട കുടി അങ്ങോണ്ട് തിന്നോളും. അപ്പൊ ഒരു ട്രിപ്പ് കച്ചട കഴിഞ്ഞിട്ടേള്ളു. അപ്പൊ ഞാൻ മനോരോ ചെറിയാളെഞാൻ ഉറക്കുകയാങ്കിൽ പുറുന്ന് ഒറക്കെ വായിച്ചുടുന്ന എനിക്ക് ഇങ്ങട് കേൾക്കല്ലോ? അങ്ങനെ ഇരിത്തിയതാണ്.
ചേട്ടായിടെഇപ്പം കോളു വന്നിട്ടില്ല
പിന്നെ അവിടത്തൊക്കെ വേറെ എന്താ മക്കളൊക്കെ പഠിക്ക?
ആ മക്കള് പഠിക്കുകക്കെ തന്നെയാണ്.
ഞമ്മള് ശ്രദ്ധ തെറ്റിയാ പിന്നെ ഓര് കളിക്കാൻ വേണ്ടീട്ട്
ആ ഞാൻ പറഞ്ഞിക്കണ് ഇപ്പം. ഒ അഞ്ച് മിനിറ്റ് കഴിഞ് ഞാൻ അങ്ങട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് മാറിനിക്കുവാണ്.
ഏ ഓൾക്ക്ഉള്ളസമയത്ത് പഠി ഠിക എന്നല്ല കളിക്കണം എന്നുള്ള ചിന്തയുള്ളോണ്ട്
ആ കളിയാണ്. അപ്പോൾ ഫോണിൽ നോക്കി പഠിക്കണം അപ്പം ഫോണൊക്കെ കുറച്ച് നേരം വേണം മെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കൈ മേടിച്ച് പിടിച്ച്
ഏ അവർക്ക്ഫോൺ ഒന്ന് കിട്ടിയാലേ
ആ
ആ പിന്നെ ഞമ്മളടു കാണുമ്പോ മാത്രം അത് എടുക്കൂ. ഹ ഹ ആ ആ നമ്മളെങ്ങാ വല്യആൾകാര് അതാണ്ട് കാണുമ്പോത്തെ ഏതാണ്ട് എടു അതുവരെ വേറെ എന്തെ കാ ആ. എത്ര പെട്ടെന്ന് കയ്യുന്നറിയോ? ഞമ്മളൊക്കെ ഇതാക്കുമ്പോ ചലപ്പോ കയ്യൂല. ഉം. ഒക്കെ ഓര് പഠിച് വെച്ചോണ്ട്. ഇവിടെ അതൊക്കെ തന്നെയാണ്.
ഉം
അങ്ങനെ വലുതാക്കാനുണ്ട് എന്ന് പറഞ്ഞിങ്ങാണ്ട് വാങ്ങും.
ആ
പിന്നെ ഇപ്പൊ കൊറൊയെക്കെ പി. ഡി. എഫ്. ആയിട്ട് മൂത്താള് പത്താം ക്ലാസ് സിലാ രണ്ടാമത്തെ ആള് നാലില്ല് ചെറിയ ആള് നാല് വയസ് എൽ. കെ. ജി യില്. ഉ മൂത്താൾതാപ്പൊ പഠിക്കണ്ട് കുറച്ച് നേരാ വായിച്ച്. ടി. വി കാണാൻ പോയി. ഓക്ക് പിന്നെ റസ്റ്റ് ഇല്ലേ ട്യൂഷനും. ക്ലാസു പിന്നെ മദ്രസെ. ആ ഞാൻ നി നടു നിവർത്ത ആ മദ്രസ രാത്രിയണേ.
ആ.
രാവിലെ ട്യൂഷനും സ്കൂളും കഴിഞ്ഞ് വന്ന ഓക്ക് മദ്രസക്ക് പോയാനായ പിന്നെ ഞാൻ നടു നിവർത്ത കുറച്ച് നേരം ടി. വി കാണട്ടെ എപ്പഴും ഇതന്നെല്ലാം പണി ഉം അപ്പൊ ആ കൊറച്ചൊക്കെരിത് വേണോ. ഞാൻ പറഞ്ഞ് പത്താം ക്ലാസ്സാന്നുള്ള ഓർമയോട് കൂടിങ്ങാണ്ടിജി പഠിച്ചോ പിന്നെ എന്നിട്ട് ടി വി കണ്ടോ എനിക്ക് കുഴപ്പില്ല മാർക്ക് കുറവുള്ള കുട്ടി ഇ കണ്ടിട്ടില്ലേ പിന്നെ എവിടെയും സെലക്ഷൻ കി കിട്ടാതെ നിക്കന്ന കണ്ടില്ല, അതൊക്കെ ഇക്കറിയന്നൊക്കെ. പറയും ഒക്കെ കണ്ടു പഠിച്ചടുത്ത ഇജ് നീ യാണ് എന്നൊക്കെ പറയും. പോയതാപ്പോ. നമ്മള് പറഞ്ഞ് മനസ്സിലാക്കാ ഓൻ ശരിയാവുലല്ലോ.
എന്നെ പറഞ്ഞാലും മക്കള് കേക്ക
ആ കേ ആക്കൂല പകുതിയനെയും തലയെ ക കേയറിക്കോട്ടെ കഞ്ഞിട്ട് പറെയാണ് കൊറെയാണ് പരുമ്പം നിർത്തിക്കാളിങ്ങന്ന് പറയും.
അതൊക്കെ തന്നെ അങ്കം.
ആഹ. അങ്ങനെയൊക്കെ പറഞ്ഞിപ്പോയി. ക്ക്ണ് ഭക്ഷണൊക്കെ ആയോ രാത്രിക്കത്തെ? രാത്രി വേറെണ്ടാക്കോ?
ഇല്ല അങ്ങണ്ടാക്കൊന്നുല്ല. ഉച്ചക്ക് വെച്ചെന്നാണ് പ്പം. ഇന്ന് ഉച്ചക്ക് പച്ചക്കറി ആര്ന്നു അപ്പം ഇന്ന് വൈന്നാരത്ത് ചിക്കൻ വെക്ക വിചാര്ച്ച്ട്ട്.
ഏഹ്
എട്ത്ത് വെള്ളത്തി ട്ടെച്ചിക്ക അപ്പൊ കൊർച്ചേര
ക്കാക്കും പറ്റൂലല്ലോ.
ഏയ് അതാ പ ചോറ് ബാക്കിയാണേ ഉച്ച ക്ക് ചോറ് ബാക്കിയാണ്. ചിക്കനോ മീനക്കെ ആണെങ്കിലേ ല്ലേ അവർക്ക് പോവുള്ളൂ.
പച്ചക്കറിയാ പറ്റൂല. ഇവടെ മൂത്താക്ക് തേങ്ങര്ച്ച ക അട്ത്ത് കൂടെ പോകാൻ പ റ്റൂല്ല. ആഹ് പ്പൊ അങ്ങനൊക്കേണ്. ഓൽക്കൊക്കെ മീനോ എർച്ചിയോ കോഴിയൊക്കെ വേണം.
ഉം.
അവര്ക്കൊക്കെ ഇപ്പ എന്തും കിട്ടല്ലേ. പറയുമ്പ പറയുമ്പ പറയ്ണതാണ്ട് കി തല്ലേ. പണ്ടത്തെ പോലെന്നല്ലല്ലേ, മറ്റേത് കിട്ടിയത് എന്താച്ചാ മേടിച്ച് മിണ്ടാതെ ക്കുത്തർന്ന്
ആ ആയ് പറയും നമ്മളൊക്കെ തിനെ കാര്യം ഞാൻ പറയും. പിന്നെ നിങ്ങളിപ്പോ വേണ്ടാതെ ഭക്ഷണം എറിഞ്ഞ് കളിക്കും. മണ്ണ് വാരി തിന്നണ മക്കളും ഇപ്പ
ആ ഓരോരോ മക്കളുടെ കണ്ണീര് കരച്ചില്
ആഹ് ഇങ്ങൾ ഫോണില് കാണ്തല്ലേ ചോറ് ഉണ്ടാവും കറി ഇല്ലാതെ അപ്പൊ ഇന്ന് ഞാൻ മോള് ചെറിയ മോളോട് പറഞ്ഞീണ്. ഇങ്ങൾ വേണ്ടാത്ത ഭക്ഷണം കളയ്ണ് മണ്ണ് വാരി അപ്പൊ മറ്റൊര് ഒൽക്ക് മണ്ണ് തിന്നുബെ മറ്റെ കല്. കല്ല് കടിക്കൂല്ലേ കടിക്കും അതേ ഒള്ളൂ. അതും തിന്നാനില്ല്യാത്ത മക്കളാണ് ഇള്ളതന്ന്. പറയും ചളിവവെള്ളം കുടിക്കണം ഒക്കെ ഇണ്ടല്ലോ നമ്മള ഈ. നാ എല്ല ദുനിയാവില് എല്ലാം ഉണ്ടല്ലോ.
ആഹ് നമ്മളപ്പോ എത്രെയേ സ്വർഗത്തിലാണ്.
ഉം അങ്ങനൊക്കെ നോക്കാണേൽ അമ്മള് സ്വർഗ്ഗത്തിലാണോന്നോ. പൈത മക്കള് നരകിക്കണത്രോ ഇതുണ്ട്.
തണുത്ത് വെറച്ചിട്ട് ഭക്ഷണത്തിന് ക്യൂ നിക്കണ മക്കള് പൈതമ
അതെ ഇപ്പൊ എല്ലും ഉണ്ട് ഓരോ പരീക്ഷണങ്ങളായിരിക്കും. ഇന്നിട്ട് ഇണ്ടോ ആൾക്കാര് നന്നാവ്ണ് അതും ഇല്ല.
എവിടെ.
ഉം ഞാൻ പറയാ ഇന്നാ പിന്നെ തെറ്റ് ചെയ്യ്ണ്ണോൽക്ക്. അങ്ങത്തെ സിക്ശകള് കൊടുക്ക അത് കൊടുക്കണ്ണൂല്യ. ഓൽ മ്മ് ആഹ് ഒന്നും ഒന്നും അറിയാത്ത മക്കൾക്ക് ഇപ്പം കൊടുത്തിട്ട് എന്താ ഓലെ വാനോളം പുകഴ് പൊ ക്കിങ് ചെയ്യും
ആഹ്
ആഹ് അമ്മൾ ഏഹ് എന്താ ചെയ്യാ സമൂഹത്തില് പലേതും നടക്കണ് ണ്ട്. കൊറെയൊക്കെ ഞമ്മള് അറിയും കൊറേ നമ്മള് അറീയീല മ്ഹ് കൊറെ കണ്ടിട്ടും ഞമ്മള് കാണാത്ത പോലെ നടക്കും. ആഹ് അതന്നെ. പിന്നെ അമ്മ ആഹ് അതന്നെ എത്ര കിട്ടിയാലും. തെകയൂലല്ലോ മ്ഹ് അതാ ഇപ്പോ ഒരു മനുഷ്യന്റെ ഒര് ഇത്.
എത്ര കോടിശരമാര കിട്ടിയ കിട്ടി
കെ തെകയൂല എന്നാ ഉള്ളോല് അങ്ങത്തെ കുട്ട്ആൾക്കാരെ സഹായി ഇക്കി അതുല്യാ എത്ര എത്ര ആൾക്കാര്ണ്ട്‌.
അതല്ലാത്ത ഒരാ പിന്നേം സഹായിക്ക്യ.
അതൂ ഇല്ലല്ല ന്നാ സഹായിച്ചാല് എത്ര നന്നായി് ഒരു കുട്ടിക്ക്ന്ന ഒരു കുട്ടിനെ സഹായിച്ചാൽ അത്രെയായി. ലേ.
ആഹ.
പിന്നെ മഴൊക്കെ ഇണ്ടന്ന്.
ഇന്ന് രാവിലെ ഉച്ചക്കൊക്കെ നല്ല മഴ ഇണ്ടായിർന്ന് ഇപ്പൊ പിന്നെ മഴയൊന്നുല്ല.
ഏ ഏ ഇവടെ അങ്ങനതനെ തുടങ്ങിയ മഴയെനി ഉച്ച വരെ മഴ ഇങ്ങനെ പെയ്തനി.
ആ.
ല്ല്യെ പിന്നെ വൈകുന്നേരം മയക്കാരൊക്കെ ഉണ്ടായിനി മയ പിന്നെ ഇനിയിപ്പ നാലൂസാത്തിന് ഉണ്ടാവേണ്ടാവൂല്യാ. ഇപ്പത്തെ മയക്കാല അങ്ങനെയാണല്ലോ.
വേലക്ക.
ആ് ഇവിടെത്താത്ത ചോയ്ക്കണ്ട് മോളേ മഴ പെയ്യോ. ഞാൻ പറയും പെയ്യാനും പെയ്യാതിരിക്കാള്ള സാധ്യതണ്ട്. നീ പെയാങ്ങൾ കത്തയച്ചോക്കി പറയും ഞാൻ പറയും ഇങ്ങള് കൊപ്ര. ട്ടാണ്ടോ വെട്ടിക്കോണി അരി കഴ്കാണ്ടോ കഴകി. ള്ളി ഒക്കെ പറ്റും അത് ആദ്യക്കെ ഒരു മയക്കാലം വന്ന് അടിച്ചൂട്ടി ങ്ങട്ട് പെയ്യും.
പെയോ നിർത്താത് പെയ.
പയ്യല്യേനി ഇപ്പ അതാ ഉംമ്. ഇപ്പൊ ഒന്നും മക്കൾക്കായാലും കുടം കൊണ്ടോണ്ട. കൊട കൊണ്ടായാ തന്നെ നിവർത്തൂല
അല്ലാ ഭയംങ്ങാലേ ഏജ്ലുള്ളൂ മഴ കൊണ്ടാലും ഇത് നീർത്തൂലത് നനയലേലെ
അതായിണിപ്പ മക്കള് ജോയ്ക്കും ഞാന് പനി പിടി ക്ക് ആ പനി പിടിച്ച സ്കൂള് പോണ്ടാലോ എന്നാലും കൊട നനക്കാൻ പറ്റൂല ഞങ്ങക്കേ അറി അങ്ങൻത്തെ മക്കളാണ് ഇപ്പൊ
ഊം എന്താ ശെയ്യാൻ
കാലഇങ്ങനെ മാറിക്കൊണ്ട്ക്ക്ണ് ഇങ്ങനെ പെയ്താ ങ്ങനെ മയ പെയ്തില്ലെ വേനൽക്കാൽത്ത് വെള്ള ഇല്ലാത്തോൽക്ക്
ആഹ് വള്ളത്തിന്റെ പ്രശ്നെന്താ ചൂടും വെള്ള
വെള്ളേം കയിഞ്ഞ ഈ വേനൽതൊക്കെ ഒരു ചൂട് മഴ പെയ്തിട്ടും വെയർത്തൊലിക്ക് ക്കേന്നെലേ
എന്താ ഇപ്പൊ രണ്ടൂസായ്ട്ടുള്ളു തണുക്കാൻ തൊടങ്ങിയിട്ട്ണ്ടായി ഇതുവരേം ചൂടേ
അഹ് ഞാൻ പറയാ പൊറത്തിങ്ങനെ മഴ പെയ്യാണോ ഒള്ളത് ഇങ്ങനെ വെയ ത്തൊലിക്യാ ഫേനിട്ടിട്ട് ഒരൂതില്ല്യ
ഉം
ഇനിയിപ്പോ കാലക്രമേണ ഞിഎന്താവോ ഇപ്പഴേ എങ്ങനാണെങ്കില്
ഉം വരുന്ന തലമുറൊക്കെ എന്താണാവോ പഷേ ഏസി കടക്കാര്ക്കൊക്കെ നല്ലമാ
അത് വെച്ച്ണ്ടാവും കെ സി ബിക്കാര് ക്ക് അ് ബ് ബില്ല് പാങ്ങട്പോവേം ചെയ്യാണ്
പില്ലെന്താ എത്ര എഴ്തിയാലും കൊടുക്കല്ലാതെ പാകവല്ലല്ലോ ചൂട് തയ്ക്കുന്നക്കായി പത്തും പതിനായിരം ഒക്കെവേടീച്ചിട്ടാണ് ആഹ്.
എന്ത് ചെയ്യും. ആയിക്കോട്ടെ